പതിനെട്ട് ആരാ?
ഹലോ
ആഹ്
ഹലോ ന്ത
എന്താ അങ്ങനെ പോണേ
ഉം പഠിക്കാണ് ഏ
ആഹ്
എന്താ ജോലി
എന്താ വർക്കിന്‌ വരുന്നുണ്ട്
തന്നേ
ആ ഇങ്ങളെന്താ പരുപാടി
ഞാൻ ഹൗസ് വൈഫാ
ആഹ്
പിന്നെ എന്താ ജോ എന്താ വർക്ക്
എന്താ ഇപ്പൊ ചെയ്യല് ഒരു പെയിന്റിങ്ങിന്റെ പണിയുണ്ട്
അത് ശെരി ആലോചിക്കയാണ് എന്താ വർക്കെന്നുള്ളത്
അല്ല പെയിന്റിങ്ങിന്റെ പണിയുണ്ടേ
ആഹ് ആഹ് പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടിൽ ഉമ്മായുണ്ട് വാപ്പയുണ്ട്
ആ നോമ്പൊക്കെ ഉണ്ടായിനോ
ഇല്ല ഇന്ന് നോമ്പ് നോറ്റിയില്ല വർക്കുണ്ടായി
അതേ വർക്കുണ്ടേച്ച് നോമ്പ് നോക്കണേന്
അത് നടക്കൂലേ
ഏ അത്രം വല്യ വർക്കാണോ നോമ്പ് നോക്കാതിരിക്കാൻ മാത്രവുള്ളേ തന്നെ ഉം
ആഹ്
പിന്നെ ഉമ്മാന്റെ സുഖവല്ലേ
ഓഹ് സുഖം സുഖം വീട്ടില് ആരൊക്കെ ഉള്ളേ നിങ്ങളെ
വീട്ട്ല് ഞാന് ഹസ്ബൻ്റ് മൂന്ന് മക്കള്
ആഹ്.
ഉം പിന്നെ. വേറെന്താ, ചോറൊക്കെ തിന്നോ?
ഞാ ഇല്ല ചോറ് പത്ത് മണിക്ക് ആഹ് ആഹ് ഇപ്പൊ പൊറത്താ
ഏഹ് പിന്നെ വീട്ടില് ആരൊക്കെ അനിയ അനി
ആഹ് അതല്ല നടു ഇതാ
ഏഹ് മൂന്ന് മക്കള ഉള്ളെ.
ആ മൂന്ന് മക്ക
ഉ പിന്നെ ഇപ്പൊക്കെഎന്താ ജോലി
ഇപ്പാ ലോറി ഡ്രൈവറ ആണേ
ആ
ആ അവിടെ മഴൊക്കെ ഉണ്ടോ ഉ ഏ
നിശാല
അല്ല അല്ല ഭാരത് ബെൻസ
ഏ ഭാരത വൻസനല്ലോ അമ്മളുവ തന്നാണല്ലോ
ആഹ
ഉ അപ്പൊ ഏത് നാട്ടന്നാ
മലപ്പുറം ആലപ്പുറം
ആഹ ആഹ് ആഹ പിന്നെ വേറെന്താ ഇവിടെ മഴ വൈകുന്നേരൊക്കെ നല്ല മഴ ഉണ്ട ഇനി ഒപ്പ ആല്ല
പല്ലല്ലേ
ഉം അവിടെണ്ടോ
ഏ ഇവിടെല്ലാ
ഉ
ആഹ്
എന്താ പിന്നെ പൊറത്താണ്
ആഹ് പൊറത്താ ഇപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിലാ
ഫ്രണ്ട്സിന ആ നീ വീട്ടിലേക്ക് എപ്പള പോണേ
അര ഒമ്പരൊക്കെ മുമ്പ് പോണം
ഏ
ആഹ
എന്താ വേറെ എന്താ പെങ്ങന്മാരൊക്കെ പഠിക്കുകയാണ്
ആ അവരൊക്കെ പഠിക്ക അവര് എട്ടില് ഒരാൾ അഞ്ചല്
ആഹ
ആഹ
ഒരാൾ എട്ടില ഒരാൾ അഞ്ച അപ്പൊ ഇങ്ങനെ നടടുക്കില്ലന്ന് കണംയും ചെയ്ത്
ആ അങ്ങനെയല്ല
ആ ആലോചിക്കാണ് അപ്പൊ ഉള്ളടെ അയിപ്പ തോന്നുന്നുണ്ടേ
ഉം ആ വേറെന്ത പറഞ്ഞോളി
അയി ശരി എന്ത ഉടായിപ്പ് ഇപ്പണ അപ്പല്ലേ അന്ത ആലൊക്കെ വീട്ടിലുള്ള സ പ്പോലും അറിയല ഒന്നണ്ടല്ലേ പിന്നെന്ത ആായ് ശരി അങ്ങനെയണീ ഉ വേറെന്താ ഞ ചോയിചന്ന ഉള്ളു നിങ്ങള്ൾ നടുക്കാന്ന് പറഞ്ഞപ്പോന്നെ ഉം വേറെന്താ ആ
വേറെന്താ എങ്ങനെയൊക്കെ പോണേ
ആഹ
ഉം എത്ര വരേ പഠിച്ച്
ആഹ് പ്ലസ് ടു
ഉം പാസായോ
ഇല്ലേ നാൽണം പോയേ
നാല്ന്നത്തിലോ ഏഹ് നല്ല മണ്ട്ള്ള മോനാണല്ലേ
ആഹ് ആര് തോനെ പഠിച്ചല്
ആഹ് എന്താ പഠിച്ചാലെപ്പത്തെക്കാലത്ത് നിലനിൽക്കായുള്ളു ഇപ്പൊ എല്ലാത്തിനും വിദ്യാഭ്യാസം വേണ്ടേ ആന്തേയ് ആക്കെ വെറുതെ തോന്നാണ്
ഇപ്പൊ ഒരു കല്യാണം കഴിക്കണെങ്കില് പെങ്കുട്ടി ആദ്യം ചെക്കൻന്റെ വിദ്യാഭ്യാസ്സാ നോക്കണേ
അപ്പൊ ഈ പഠിച്ചിട്ടില്ലെങ്കി അനിക്ക് കിട്ടോ നല്ലൊരു പെങ്കുട്ടീനെ അല്ല എവിടെ കണ്ട്ച്ചീണോ എവിടെ കണ്ടച്ചീണ് അല്ലെങ്കില്
പിന്നല്ല
ആഹ് ഇപ്പത്തെ ചെക്കന്മാര് കണ്ടെത്തും അതിൻക്കറിയാ ഞാൻ ചോയിച്ചെന്നേഒള്ളു ആ അയ് ശെരിയാ അങ്ങൻത്തന്നാണ് ഉം ടൂറൊക്കെ പോയിനിയോ
ഏഹ്
ടൂറൊക്കെ പോവലുണ്ടോന്ന്
ഓ പോകേണ്ട്
ഉം ഉം വേറെന്താ എവിടൊക്കെ പോയി
കൊറേൽത്ത് പോയണ്ട്
ഏ ഞാനേ കൊർച്ച് തിരക്കിലാ ൻ്റെ മോക്ക് കൊടുക്കാട്ടാ
ആ ആയി
ഹലോ ആഹ്
ആ നീഎത്രേലാടിച്ചണേ
ഞാം പ്ലസ്സ്ടൂല്
ആഹ് പ്ലസ്ടുവാ
ആ
പാ
ഏ
ഉമ്മേടെകയ്യ്
മാ പണിണ്ട്പ്പാ പണിയ് എടുക്കാമ്പോയതാ
ഏ അപ്പൊ അൻക്കോ എടുത്തൊടുത്തൂടെ പണി
ആഹ് ന്തയിനിയെപ്പളും ഞാൻ വേനെടുത്തൊടുക്കാ
അതൊക്കെ വേണോ
ഏ ഞാൻ നടക്കൂല
ഏ അപം മെസ്സേജയ്ക്കണപ ഇജ്ജാ
ആഹ് ഏ പഠിക്കാ
അല്ലല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് വൺ ഇയർ ആയി
ആഹ് കോൽസ്ന്നേരുണ്ടോ
കിടാല്ല
ആഹ്
ആഹ്
എന്ത്യ്യാ നിന്റയാണ്
ആര് ഇപ്പളോ ആ ഇപ്പളാണ് ഉദ്ദേശ് ഇപ്പ അടെ ക കട്ക്ക
മ്
ആ
മ്
എന്താടെ ടീവിട്ട്ണോ
ആ
അൻയമ്മാരൊക്കെണ്ട് എളാപ്പാര മക്കളൊക്കെ
ഏ ഇപ്പല്ലാരുംമ്പാടാ ഇട്ടതാ
ആഹ് എളാപ്പാരെ മക്കളൊക്കെല്ലാരുടങ്ങര്ന്ന് കാണ് ണ് ഇന്റനിയനും എളാപ്പാരെ മക്കളൊക്കെ
ങ്ങ
കളിനെല്ലോ
ആ കളിണ്ട് കളിണ്ട് ആ ഇയ്യാണല്ണ്ടോ
ആഹ്
ഏതൊക്കെ
മ് ഞാന് പോർച്ച്ഗലാണും ബ്രസീൽൻ്റെ കാണും അർജന്റീനന്റെ കാണും പിന്നെ സ്പെയ്ന്റെ കാണും ഫ്രാൻസിന്റെ കാണും ആഹ് അതൊക്കെ മെയ്നായിട്ട് കാണൽ ഹാ
ഏ
ഇന്ന്പ്പോ ഫ്രാൻസിന്റല്ലേ
ഇജേത് ടീമാ
അർജന്റീന
ഞാൻ അർജെന്റിനെന്നെ
മ്
ആ
ടാ അന്ക്കത്തറെ എജ് ഇജ്ജ് അങ്ങനെക്കെ പറയിണ്
ആ ഇൻക്ക് പത്തൊമ്പത്
ഏയ് പത്തൊമ്പയിട്ടുള്ളു
ആഹ് അവോരെ
അല്ല ഞാൻ ചോദിച്ചാ ഇൻക്ക് ചെ ഇജ്ജ്ന്നക്കെ പറഞ്ഞപ്പോ ഏച് കൂടുതലാണോറീണല്ലോ
അഏജ്‌ കൂടുതലന്നെല്ലേ
ഏയ് പത്തൊമ്പതോ
ആ
അങ്ങനെ കൂടുതലാക
അന്ക്ക് പൈനേയെല്ലെള്ളൂ
അയ്യാര്ച്ച് അഒരു കൂടുതലല്ലലോ
ആഹ് പിന്നെ
പത്തൊമ്പല്ലായിട്ടുള്ളൂ ഇരുവൊന്നും ആയില ഇരുവ് ഇരോത്തൊന്ന് അതൊക്കെല്ലേ ഏയ്ജ് ഊട്തൽ
അങ്ങനൊന്നുംല്ല ഒരു വയസന് കൂടുതലായാലും
ഓ ഓ ഓ ഓ ഉ ഉം ഉം ഉം ഉ ഓക്കേ ഓക്കേ ഞാൻാ കാക്ക വിളിക്കാം ഞണ കാക്കള വിളിക്ക അന്റെ കാക്കന്റെ സ്ഥാനാണല്ലോ
ആഹ അങ്ങനെ വിളിച്ചാ മതി
ആഹ് നോക്കിയക്കാ
ആഹ
എന്നിട്ട് കാക്ക ഫുഡ് അയിച്ചോ
കാക്ക വേണ്ട
ഹ് ഹ് അല്ല യേജിന് മൂത്താ ആൾ ക്കറ അവുമ്പോ റെസ്പെക്ട് ചെയ്യണം ഞൻറെസ്പെക്ട് ചെയ്താ
ആ മാണ്ട
പഠിച്ചശമാന്ന് കൂലിയണ്ടേ
മാണ്ട
ഇന്ക് മാണം
അ വേണ്ടാ ന്ന് ക്ലാസ്സ്‌ ഉണ്ടായിരുന്നോ
ഇല്ല അന്ന് ലീവല്ല നോമ്പല്ലേ
ആഹ അന്ന് നോമ്പല ലീവ് ഉണ്ടായിനേ
ഉ പിന്നെ
പിന്നെ ന്താ കൊറച്ചൊക്കെ പണിയെടുത്ത്ടുത്തു അനക്
ആഹ് രാവിലെ എടുത്ത്റക്കും പിന്നെ നോമ്പായി ഉണ്ട അതും എടുത്ത്റക്കും
ആ ഫോട്ടത്തിൽ ഉള്ളടണോ ഇജ്
ആഹ്
ആഹ
ജജി ദൊർക്കല്ലി വിട്ടുപടി കാാക്ക കാാക്ക കക്ക വട്ട് വള എടുത്ത്രുക്ക ഇല്ലയാ
ഏല്ലാ
അതെന്താ
നിനക്ക്ല്ലാതെ തന്നെ പണിയുണ്ട്
അയചരിച്ച എന്താ അമ്മനെ ഹെൽപ് ചെയ്യണേന് എന്താ
അതിന് വേറെ ആൾക്കാരുണ്ട്
ആഹ ഇരിച്ച പണ്ട് അകെടുത്തടുക്കണ എന്താ ശെങ്ങ ആകെടുത്തടുക്കണ എന്താ
അത് കയൂരാ റിസ്ക്ാണ്
എപ്പള പണിക്ക് പോവൽ
ഏ
എപ്പളാ പണിക്കോലി
ആറു മണിക്ക്
ആ ഓ പോയി ചെക്കനോട് പോന്നിടുതാ എന്ത് പണി
പേതിക്ക്
വയസ് എത്ര പേരത്തൊക്കെ പോണം
ആഹ പിന്നെ
അല്ലെ നാലണിക്ക് ചുരുത്തിൽക്കാതി
അതന്നന്ന് ആക്കാതെ രിസ്ക് കാണി
നാല മണിക്ക് നീച്ചു തിരുമ്പി കൊടുത്താൽ മതി ഇതല്ലേ പിന്നേം കൊറച്ചു റിസ്ക് ഒള്ള ഇപ്പ ഉമ്മാന്റെ ഊരൊക്കെ
ആഹ് ആയിക്കോട്ടെ.
നിങ്ങള വിചാരം ഗേൾസിന് മാത്രേ പണിയെടുക്കാൻ പറ്റുള്ളൂന്നാ ബോയ്സിന്
അങ്ങന ഒന്നില്ല ഇജ്ജ് എടുക്കണ്ട എന്നാ പണി
ആഹ് അങ്ങനെ പറയ് ഒരാക്ക് മാത്രം നിയമം ഒരുപോലെ അതെന്താ അങ്ങനെ
ആഹ് അന്റെ ഉപ്പ എവിടെ
എന്റെ ഉപ്പ ഇവിടെ നാട്ടില്
നാട്ടി തന്നെ
ആഹ് ഇവിടേ അന്റെ ഉപ്പേ? ഉം.
എന്നാ ആയിക്കോട്ടെ
ആഹ് എന്നാ
ആഹ് ഇവടെ വിളി
ആഹ് ഞാൻ ആര്ക്കില്ല പോയഞ്ഞൂ ഏഹ് എത്തുല്ല
ഏഹ്?
ഏഹ് ഒന്നുല്ല ന്നോക്കേ
ആഹ് ഏതാ പർച്ചില്.
ആ സോറി കാക്കല്ലേ ബഹുമാനിക്കാൻ മർന്നോയി.
അഹ് ഓഹ്
ആഹ് ന്ന ഓക്കെ